ലോ
ആഹ് കേക്ക്ന്നൊണ്ട്
ആഹ് ഇല്ല ഇതാ മക്കളെ ഒർക്ക
ആഹ്.
എന്താ വിശേഷം. ഒരാള് ഒറ്ങ്ങി. ഒരാള് താ. ഒരു രണ്ടാളും കൂടെ ണ്ട്.
ആഹ് സുഖായിട്ട് പോണ്. ഇതിന്റെടേല് മോനൊരു പണി ഒപ്പി. ആഹ് ഭക്ഷണൊക്കെ കഴിച്ച്.
എന്ത് പറ്റീ.
അവ അപ്പുറത്തുള്ള വീട്ടിലെ കുട്ടികളോട് കളിക്കാനായിട്ട് ഇന്നലെ വൈകുന്നേരം പോയി. പക്ഷെ എല്ലാ പ്രാവശ്യവും പോവും ഓടും എല്ലാം ചെയ്യും. പക്ഷെ ഇന്നലെ അവ അപ. പത്തത്തിൽ അവര് ഏഹ് രണ്ട് മരങ്ങൾ ചേർത്ത് നടക്കണ ആഹ് ഭാഗ. ന്നട്ട് താത്തി കയറ് കെട്ടിയിരുന്നു. അപ്പൊ അവരെല്ലാം. കുട്ടികളെല്ലാം കളിച്ചുണ്ട് നിന്നപ്പോ കയറി തട്ടി വീണ് തല ഒന്ന് പൊട്ടി.
അയ്യോ. അയ്ശരി. എന്തു പറ്റി ന്നിട്ട് നല്ലോണ്ടോ?
ആഹ് രണ്ട് സ്റ്റിച്ച് ണ്ട്.
അതെയോ ഓഹ്.
ആഹ് ഇതുവരെങ്ങനെ. ആഹ് വയസ്സ് ഏഴായി. പക്ഷെ ഇതുവരെ ആവുമ്പം എല്ലായിട്ത്തും പോവേം കളിക്കേം എല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ ആഹ് ഒരു കയറ് കെട്ടി കിടന്നത് അവന് കാല് വെച്ച്. ആഹ് ആഹ്. പിടിച്ചു നിക്കാൻ പറ്റീല്ല. പക്ഷെ അല്ലാതെ വേയ് വേ മക്കളല്ലേ വീഴും കൈമുറിയും കാലുമുറിയും അങ്ങനെ എല്ലാം സംഭവിക്കുംട്ടോ.
ന്നാലും കൊഴപ്പല്ല. തുന്ന്മ്മ നിന്നല്ലോ. അത് പ്രശ്നല്ല.
ഓഹ് അത് തന്നെ. കയ്യും കാലൊന്നും ഒടിയാതെ ഇതായത് ആശ്വാസകൊണ്ട. അതങ്ങാണ്. ചെ ആയിരുന്നെങ്കി പിന്നെ എത്ര നാള് റെസ്റ്റ് എടുക്കണമായിരുന്നു.
ആഹ് അതെ പിന്നെ. അല്ല പിന്നെ. അത് ശരിന്നെയാണ്. കാരണം. പിന്നെ കൂടെ ആയിട്ട് പ്പോ. മുറിം കൂടി വന്നഴിഞ്ഞാ പണി കിട്ടിനി.
ആഹ് ഇനിപ്പോ രണ്ടാഴ്ച ഉള്ളേ കൊണ്ടരു ചെറിയ ആശ്വാസം ഉണ്ട്. അപ്പോത്തേക്ക് റെഡി ആവും.
ആഹ് വേദന ഇണ്ടണ്ട് ആ ൾക്ക്.
ആഹ് വീണ സമയത്ത് നല്ല ബ്ലഡും പോയി ഭയങ്കര കരച്ചിലായിരുന്നു. അവിടെ കൊണ്ട് സ് സ്റ്റിച്ചിട്ട് വീട്ടി വന്ന് അതിന് ശേഷം വലിയ കുഴപ്പമില്ല.
തന്നെ ആഹ്.
ആഹ്.. ഉം
എന്താച്ച നമ്മളെത്ര നോക്കിട്ടും കാര്യല്ല്യ പോലെ കളിന്റെടീൽ വീ കും. അതെ നമ്മെളങ്ങനെ ശ്രദ്ധിച്ചാലും.
ആഹ് അത് നമ്മള് എന്നല്ല. വരാനുള്ളത് വഴി തങ്ങൂലാന്ന് പറഞ്ഞ ഒര്താണ്. ആഹ് ഇതിന് മുമ്പ് നല്ല ഓടികളിച. പ്പോഴൊന്നും പ്രശ്ന ല്ല. അതുകൊണ്ടാണ് ഞങ്ങള് ഇങ്ങനെ ആഹ് ഒരു കയറ്. അങ്ങനെ അവര. അപ്പോഴത്തന്നെ ആഹ് കയറങ്ങ് അഴിച്ചുമാറ്റി. വേ ന് ഒരു വേറൊരുകുഞ്ഞ് ഇതേ. പോലെ സംഭവിക്കായിരിക്കാൻ വേണ്ടിയായിരി.
ആഹ് അതന്നെ. എന്തൊപ്പ ചെയ്യ. ഓരിപ്പോ ഒന്നും വിചാരിച്ച്ങ്ങാണ്ട് അങ്ങനെ കെട്ടിവെച്ചതല്ലല്ലോ.
ആഹ് അത് തന്നെ. ഇവര് മക്കളെല്ലാം കൂടെ ഓടി കളിച്ചതാണ്. ഉംഹ്.
കുട്ടി ഒറ്ങ്ങിയോ?
ആഹ് അവ ഒറങ്ങി.
ഉംഹ്. പക്ഷേ എത്രാളാ? എത്ര മക്കളാ? ആഹ് അല്ല അഹ് ശരിയാണ് സൗണ്ട് ഉണ്ടാക്കിയിട്ടില്ലെ എത്ര കുട്ടിയളാ?
ആഹ് രണ്ടുപേര് മൂത്തതാണ് ഈ പറഞ്ഞ ആള് ഏഴു വയസ്സ് ഇളയത് നാലു വയസ്സ്
നാല് വയസ്സ് ആ അത് എന്തുട്ടിയാ?
ഉ അത് മോള്
മോള് ആഹ്
ഉം ആഹ് അവിടെ മക്കളൊക്കെ ഏത് ക്ലാസ്സില്?
ഇവിടെ മൂത്താള് പന്ത്രണ്ട് വയസ്സ് എട്ടാം ക്ലാസ്സിൽക്കാ ഇഞ് രണ്ടാമത്താള് മൂന്നര വയസ്സ് ഫ്രീ കെ ജി ചേർത്തി ഇപ്രാവിശ്യം ചെറുത് രണ്ട് വയസ്സ് അങ്ങനെ മൂന്നാള് മൂന്നാള്ണ്ട് ഉം
ആഹ് ഓഹോ ആ പ്ലേ ക്ലാസ് ചേർത്തോ? എൽ കെ ജി ചേർത്താ? ആഹ്
ഉം മൂന്നര വയസ്സ് ഉം അതെ അതെ പിന്നെ എന്താണ് ഫുഡൊക്കെ രാത്രി?
ആഹ് ഫുഡ് ഇവടെ പലഹാരമാണ് ഉണ്ടാക്കുന്നത് രാത്രി
രാത്രിയോ ആ എന്താ ചപ്പാ
അവിടെ ചോറ് തന്നെയല്ലേ? ആഹ് ചപ്പാത്തി, അപ്പം, ദോശ ആഹ് അങ്ങനെ ഏതെങ്കിലും ഒണ്ടാക്കും ചോറ് കഴിക്കാൻ വല്ല്യ പാടാണ്
അതെന്നോ ചോറ് നല്ലതൊന്നും അല്ല ചോറന്നെ രാത്രി കഴിക്കല് പിന്നെ രാവിലെ ദോശ ഇഡിലിയൊക്കെ ആണെങ്കില് ഞാൻ അതിന്ന് കൊറച്ച് മഴ്മാവ് ഇടു ത്ത് വെക്കും എന്നിട്ട് പിന്നെ വൈകീട്ട് അങ്ങനെ പിന്നെ നെയ്യൊക്കെ ഒഴിച്ച്ങ്ങാണ്ട് ചുട്ട് കൊടുക്കും പിന്നെ അങ്ങനെ മൂന്നു പേരും നല്ലോം കഴിക്കും അപ്പൊ പിന്നെ ഇന്ന് ദോഷമാവും ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ദോഷമാവും ഉം ദോശ ചുട്ടിട്ട് അങ്ങനെ കൊടുക്കും നെയ്യ് ഇട്ടിട്ട് അങ്ങനെ കൊടുത്ത് അപ്പ അങ്ങനെ കഴിച്ചു
ആഹ്
ഉം എന്തേലൊക്കെ ഒന്ന് കഴിക്കും എങ്ങനെ സ്കൂള് ച്ചേസ് ചെ ഇല്ലേ കഴിഞ്ഞിട്ടില്ല ഒക്കെ ചെയ്യണം ഉണ്ട് ഒക്കെ പെന്റിങ്ങ്ല് കെടക്ക പിന്നെ യൂണിഫോമൊക്കെ വാങ്ങിയത് തയ്ക്കാൻ കൊടുത്തു ഇഞ്ഞ്പ്പൊ ബുക്സ് ബാഗ് ഐറ്റംസൊക്കെ പിന്നെ അവരുടെ പാപ്പ വരുന്നുണ്ട് അപ്പൊ പിന്ന അവര് കൊണ്ടര പറഞ്ട്ട് സ്കൂൾക്ക്ല്ലെ ഐറ്റംസൊക്കെ ആഹ് ആള് സ് പപ്പ പൊർത്താ ഒരു നാ അട്ത്ത ഞായറഴ്ച വരും അപ്പം പിന്നെ അവര് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പിന്നങ്ങനെ ബാഗ് ഐറ്റംസൊന്നും വാങ്ങിയിട്ടില്ല ഇഞ്ഞ് ടെക്സ്റ്റ്, നോട്ട്, ആ വക ഐറ്റംസൊക്കെണ്ട് ചെരുപ്പ്
ആഹ് അപ്പൊ എഴുതാനുള്ള അങ്ങനെയുള്ള കുറച്ച് ഇത് മതി
ആഹ് അതെ
ആഹ് പിന്നെ പെരുന്നാളും
പെരുന്നാള് ഒരുമിച്ചാണേ അതെന്നെ പറഞ്ഞെ രണ്ടും ഒരുമിച്ചാ
ആഹ് ഇരുപത്തെട്ടിനാണ് പെരുന്നാള്
ഇരുപത്തെട്ടിനാണ് ഇപ്രാവിശ്യം ഉം ഉം അതെ അതെ ഇരുപത്തി ഏഴ് എന്നൊക്കെ പറഞ്ഞീന്നെ പക്ഷേ
കലണ്ടർല് ഇരുവത്തേഴാ. അപ്പ
ആഹ് ഇരുപത്തേഴ്ന്നെന്നെ പറഞ്ഞിൻത്. പക്ഷേ ങ്ങനെ മാസം കാൺണീനൻസര് ട്ടാണല്ലൊ പെരുന്നാള്ണ്ടാവാ, അപ്പപ്പിന്നെ ഇപ്രാവ്ശ്യം പിറ അവിടീന്നങ്ങത്തെന്നെ തോന്ന്ണ് ണ്ട്, പിന്നെ പ്രത്യേകിച്ച് ന്യൂസ് ത്ത് കണ്ട്ട്ടില്ലന്ന്. അങ്ങൻത്തെന്ന്യാവും മ
ആഹ് ഞാൻ വാർത്തേല് ന്യൂസില് കണ്ടത് കേരളത്തിലെന്നേ കണ്ടോള്ളു. അപ്പേ സാധാര്ണ ചിലപ്പോ അറഫാദിനഒക്കെ അവ്ടെ ഒരു ദിവസം മുന്നേ വന്ന
അങ്ങനെ വെര്ല്ണ്ടേയ്. ആഹ് അറഫദിനം ഒരു ദിവസം തന്നൊള്ളു പക്ഷേ, പിന്നെങ്ങനെ പിറ കാൺണീനൻസിഷ്ടാ അവിടിവിടിം
ആഹ് പക്ഷേ അവിടെ അറഫാ നോമ്പ് പർഞ്ഞേൻ്റന്ന് ഇവ്ടെ കാണൂലേ? ഇവിടെ പിറ്റന്നായിരിക്കും അറഫാന്നാ പക്ഷെ, എല്ലാരും പറയും ഈ ഹ
വലിയ മാറ്റൊന്നുല്ല. ഒരു ദിവസൊള്ളു അർഫ് ഫ. അത് അങ്ങനെട് കണക്കാക്കണം ശരിപ്പ്
ആഹ് ഹജ്ജ് നടക്ക്ന്ന അവ്ടെ അവര് ഇത് വെച്ചല്ലേ അറഫാദിനം കണക്കാ, കേരള കേരളത്തി എങ്ങനെ വരണംന്നൊക്കെ പല തർക്കങ്ങളുണ്ട്വ്ടെ.
എന്തായാലുപ്പൊ പിറ ഒന്നല്ലെള്ളു. അതവടിം ഇവിടെക്കെ ഒന്നെന്നല്ലേ കാണുള്ളൂ.
ഉം
പിന്നെ ഓരോ ആചാരങ്ങള്, അനിഷ്ഠാനങ്ങളും.
ഓഹ് അത് തന്നെ. ഏ അങ്ങനെയൊക്കെ ഓരോ തർക്കങ്ങളുണ്ടല്ലോ.
അതെ അതെ അതെ. അതെ ഞമ്മപ്പതിനൻസര്ച്ച്ട്ട് നീങ്ങാന്നല്ലാതെ നിവൃത്തില്ലല്ലോ. നിവർത്തിയില്ലല്ലോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലൊ. പിന്നെ മഴണ്ടായ്ര്ന്നോ ആ ഭാഗത്ത്?
ആഹ് ഇവിടേ ഇപ്പോ നാലു ദിവസായിട്ട് നല്ല മഴ തന്നെ. വെയില് ആഹ് വെയില് കണ്ടിട്ടേ ഇല്ല.
ഏഹ് അത് ശെരി. ഇവടെ കഴിഞ്ഞേടെ എന്നാപ്പോ ഒം ഒമ്പതാംതി ഒരു മഴ പെയ്ത്. പിന്നെ അത് കഴ്ഞ്ഞ്ട്ട്പ്പന്നാ പെയ്യ്ണ്.
ആഹ് പക്ഷേ ഇവിടെ, നാല് ദിവസായിട്ട് കണ്ടിന്യൂസ്. സൂര്യനെ കണ്ടിട്ട് നാല് ദിവസായി. ഉം ആഹ് ആഹ്. ആഹ് സ്കൂള് തുറക്കുമ്പോള്ള ആ ഒരിത് ആഹ് ചൂട് പോയി നല്ല തണുപ്പായി. ഇപ്പ കെടന്നുറങ്ങാനും അങ്ങനെയെല്ലാം പറ്റുന്നുണ്ട്, കാരണം
ന്നല്ലാണ്ട് ചൂടിന് കൊറവൊന്നൂല്ല. കാരണം അധികാണ്ട് മഴ പെയ്യ്ണൊന്നുല്ല ഇപ്പൊ ഡെയ്ലി പെയ്തും കോണ്ടിരിക്കാണെങ്കി ചെൽപ്പാണ് തു ചൂട് പോയി മഴ ത് വെരും പക്ഷെ
ആഹ് ഉച്ചക്ക് ശേഷം മഴ പെയ്താ അങ്ങനെ വലുതായിട്ട് ചൂട് പോവൂല കാരണം, ഇവിടേം കൊറേ നാളങ്ങനായ്ര്ന്നു. ഉച്ചക്ക് ശേഷം കുറച്ചൊ
മൂന്നര മണി ആ ടൈമില്ങട് പെയ്ത്. പിന്നൊര് അഞ്ച് മണി വരെ അങ്ങനെ പെയ്ത്. പിന്നെ നിന്നു. പിന്നെ മഴൊന്നുല്ല. മഴൊന്നുല്ല. അതാണേ ഇഞ്ഞ്പ്പൊ എന്നാ പെയ്യാണാവോ.
ആഹ് ഇനിയിപ്പ സ്കൂള് തുറക്കുമ്പം നല്ല മഴയായിരിക്കും. പിന്നെ കൊറെ ച്ച് ജില്ലകളിൽ മാത്രല്ലേ ഇപ്പ മഴേരാ ഇതൊള്ളു. ഊം
മഴ പെയ്യ്ണോണ്ട് കൊഴ്പ്പല്ല. പ്രളയും കാര്യങ്ങളൊന്നും വരാണ്ടിരുന്നാ മതി. ഏ അത് ആകപ്പെന്താന്നോ പഴ മഴക്ക് പ്രശ്നപ്പൊ വെര്നത് പാക ഇപ്പൊ ഒരു അഞ്ചാറ് ആറ് അഞ്ചെട്ട് കൊല്ലായ്ട്ട് പ്പതെന്നെ മറ്റേ പ്രളയം.
ആഹ് രണ്ടായിരത്തി പതിനെട്ട്ന് ആഹ് ശേഷം പിന്നെ മഴ പെയ്താ പേടിയാന്ന് വെച്ചാ ഒരു ചെറിയ മഴെയ്താ എല്ലാം വെള്ളത്തിന്റെ അടിയിലാ വുകയാണ് അതുകൊണ്ട് മഴ തുടങ്ങിയ ഇ ചെറിയൊരു പേടി പക്ഷെ ഞങ്ങട വിടെന്ന പ്രശ്ന പ്രശ്നം വരൂല എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഈ കുറെേ മരങ്ങള് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി പോകാനിടമുണ്ട് പക്ഷെ എന്നാലും കേരളം മൊത്തത്തിൽ നോക്കുമ്പോ
ആഹ് നമ്മത് മാത്രല്ല മൊത്തത്തില എല്ലാരും കാര്യങ്ങളും നോക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്
ഉം ഇനിയിപ്പോ സ്കൂള് തുറക്കുമ്പോ ഓരോ ഇത് വാർത്ത തുടങ്ങും മഴ കാരണം ഈ ജില്ലൽ അവതി ആ ജില്ലയില അവവതി ആഹ
അങ്ങനൊരവധി കുറേ വരാണ്ട് ഇപ്പൊ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ പിന്നെ വെയിലായത് കാരണം കുറേ ലീവ് വന്നു ട്യൂഷനൊക്കെ
ആഹ പക്ഷെ ഇവിടെ ട്യൂഷൻ രാവിലെ അല്ലെ ഏഴ് മണിക്ക് തുടങ്ങും ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് ചൂടുള്ള സമയത്ത് ത്ത് പതിനൊന്ന് മണിയരെ ട്യൂഷനുണ്ട്
ആ് ഇവിടെ ഏഴേകാല് മുതലായിരുന്നു ഏഴേകാല് മുതൽ പതിനൊന്നെ മുക്കല് വരായിരുന്നു ട്യൂഷൻ വന്നീണുന്നത് വക്കൊക്കെ വന്നീനുന്നത് പിന്നെന്നോ പിന്നെ ചൂടൊക്കെ ആയത് കാരണം പിന്നെ അങ്ങനെ നിർത്തിന്ന് ഒരാഴ്ച നല്ല ചൂട് ഒരു ഫോർട്ടി വൺ ഡിഗ്രി ഒക്കെ വന്ന സമയത്ത് പിന്നെ ഇപ്പൊ തുടങ്ങിട്ടുണ്ട് വീണ്ടും
ആ ഇപ്പഴും വീണ്ടും തുടങ്ങി ഒരു ഇപ്പം ഇവിടെയൊക്കെ ഇപ്പ വെയിലെല്ലാം മാറിയതിന് ശേഷം ഉച്ചവരെയൊക്കെ ആക്കി ക്ലാസ്സ്
ആ ഇവിടെ പതിനൊന്നെ മുക്കാല് വരെ ഏഴെകാലേറ്റ്
ആ ഊ
മ് എങ്ങനെ മക്കള് സ്കൂളൊക്കെ പോവ ബസ് ഓട്ടോന്
ആ സ്കൂൾ ബസ്സുണ്ട് രണ്ടാൾക്കും സ്കൂൾ ബസ്സുണ്ട്
സ്കൂൾ ബസ്സിന് പോവല് ആ
ആ
അടുത്തന്നെയാണോ
ആ അടുത്ത് തന്നെ ഞങ്ങള ഇവിടുന്ന് ഒരു മോ മോളെ സ്കൂള് നല്ല അടുത്താണ് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ മോന്റെ സ്കൂൾ ഒര് ഒന്നര കിലോമീറ്റർ അത്ര ദൂരേള്ളൂ
അതെ ആ
ആ പെട്ടെന്ന് പോയി വരെ
പോയിവരാ അതെ ശരിയാണ്
ആ
ഹസ്ബൻഡ് ഇവിടെ നാട്ടിലാണോ
അല്ല ഹസ്ബന്റ് പുറത്താണ് ദുബായില്
ദുബായിലാണ് ആ പോയിട്ട് കൊറേയായോ
ആ പോയിട്ട് ഇപ്പൊ ഒരാറു മാസായി ഇനി ഒരു ആറു മാസൂടെ ആയാലേ വരുള്ളൂ
അതെയാ ആ
ആ
പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം
അവിടെ യുദ്ധോം കാര്യോക്കെങ്ങനെ ഹസ്ബന്റ് നിക്കുന്നിടത്തുണ്ടോ
ഇല്ല അവിടക്കെ വലിയ പ്രശ്നല്ല വല്യ കുഴപ്പല്ല